ഹലോ ആഹ് എന്ത് നല്ലയന്നെ നിങ്ങക്ക് എങ്ങനെയുണ്ട്
സുഖായിരിക്കുന്നു
അതെയാ എന്തേ രാവിലെ എണീച്ച് ഭക്ഷണം എല്ലാം കഴിച്ചാ
ആഹ് രാവിലത്തെ എല്ലാം കഴിഞ്ഞു ഉച്ചക്കത്തെ എല്ലാം ചെയ്ത് കഴിഞ്ഞു ഇപ്പം ഫ്രീ ആയിട്ടിരിക്കുന്നു.
ഫ്രീ ആയിട്ടിരിക്കുന്നല്ലോ ആഹ് അങ്ങനന്നെ രാവിലത്തെ എല്ലാം കഴിഞ്ഞു ഭക്ഷണം എല്ലാം കഴിച്ച് കുട്ടികൾക്കെല്ലാം കുടിച്ച് കൊടുത്ത്
വിട്ട കുട്ടികളൊക്കെ എത്ര ഉണ്ട്
കുട്ടികള് മൂന്നാളാണ്
മൂന്ന് വല്യയ കുട്ടികളാണോ
വലിയ കുട്ടികളാണ് ഒരാള് പ പ്ലസ് റ്റുവിന് പഠിക്ക്ന്ന് ഒരാള് ഒമ്പതാം ക്ലാസ്സില് ഒരാള് ഒന്നാം ക്ലാസ്സില്
ആഹ് എനിക്ക് രണ്ട് കുഞ്ഞു മക്കളാ ഒരാള് ഫസ്റ്റ് സ്റ്റാൻഡേഡിലും ഒരാൾ എൽ കെ ജിയിലും
അതെയ ആഹ് മഴയുണ്ടോ
മഴയില്ല ഇന്ന് അത്യാവശ്യം കുറച്ച് വെയിലുണ്ട്
അതെയ ഇവിടെ നല്ല മഴയാന്ന് ഇരുട്ടും മഴയും
ആണല്ലേ ഇവിടെ കൊറച്ച് വെയിലുണ്ട് അതെന്താ അവിടെ ഈ മഴ കാരണം
മഴ കാരണം ഇന്ന് ഫുൾ എല്ലാ ഇതും അവധിയാണ്. വയങ്കര മഴ ഇരുട് മഴ നല്ല തണുപ്പും
ആഹ് ഇന്നലെയക്കെ നല്ല മഴയുണ്ടായിരുന്നു അത്യാവശ്യം
അവിടെ ലീവ് ഉണ്ടായിനാ
ഇല്ലില്ല ഇല്ല ഇവിടെ സ്- കൂൾ അവധിയൊന്നും തന്നില്ല കാര്യം അതിനും അതിനും മാത്രമുള്ള മഴ പെയ്തില്ല ഇതുവരെ ഇവിടെ
അങ്ങനത്തെ മഴ ഇന്നലെ ഉണ്ടായത് പക്ഷെ ഇന്ന് കാര്യമായിട്ട ഇന്ന് അവധി കൊടുത്തിട്ടില്ലേ പിന്നെ അവരെ പോയി അടിക്കേണ്ടി വരും അത്രക്കും
ഇന്ന് ഞാനിങ്ങനെ കൊറച്ച് തോട്ടുപുളിയൊക്കെ കിട്ടി കിട്ടിയായിരുന്നു എനിക്ക് കുറച്ച് പുളിയില്ലേ വടക്കം പുളി അറിയോ
ആഹ് ആഹ്
അപ്പൊ അത് ഞാനിങ്ങനെ രണ്ട ദിവസം കൊണ്ട് എനിക്ക് ഉണക്കാൻ പറ്റാണ്ടി വെച്ചിരിക്കുവായിരുന്നു ഞാൻ എ ന്താലും ഇന്ന എടുത്തി ഇട്ട് കൊറെയൊക്കെ വാടിയത് വെയിയില്
അതെയോ ആ മഴത്തൊന്നും പറ്റൂല അതുപോലെ മുളക് നമുക്ക് കഴുകാൻ പറ്റുന്നില്ല മഴ സമയത്ത് കഴുകീട്ടേ നമ്മള് പൊടിക്കലുള്ളൂ ഓര് ഇത്രയും കഴുകാ തന്നെ പൊടിക്കുന്നുണ്ടല്ലോ
ആ ഞാനാണെങ്കില് മല്ലിപ്പൊടിയൊക്കെ വാങ്ങിയതാ പൊടിയായിട്ട് മില്ലന്ന് വാങ്ങി കാര്യം എനിക്ക് മഴയത്ത് ഉണക്കാനും വാരാനും ഒന്നും വയ്യാത്തൊണ്ട് ഞാൻ പോയി വാങ്ങിയിട്ട് മുളക് പൊടിയുണ്ടായിരുന്നു
ന്നില്ല
ആഹ് ഇത് മില്ലില് അവര് കഴുകി ഉണക്കി പിടി- പൊടിപ്പിച്ചതാ അല്ലാതെ പാക്കറ്റിലെ അല്ല ആ മില്ലിൽ പറയുമ്പോൾ അവർ തരും അവര് പൊഠിപ്പിക്കുന്ന ആഹ്
ഏതാണ്ടന്ന തീപ്രാവശ്യം മഴയായണ്ട് ഒരുപാ-
ഭയങ്കര ബുദ്ധിമുട്ട അങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല
മുളക് എരു എരുവാന്ന് പിന്നെ ചോർ എന്താ ചോറ
ഇവിടെയും ചോറാ ആഹ് ചോറും പിന്നെ മത്തി കിട്ടിയറിയച്ച ആളാ മത്തി മത്തി ആഹ അത് വെച്ച് പുളിശ്ശേരിയും വെച്ച് അല്ല മ ആഹ മത്തിച്ചാള
ആഹ വടകയറിയാ തേങ്ങ കറിയാ ആഹ അറിയാ
മുളക് കറി
ആഹ മുളക് കറിയറ്റു പുലിശ്ശേരിന്ന് വെച്ചാല്
നമ്മള് മൂര് മോരില്ലേ മോരിന് തേങ്ങ അരച്ച് കറിവക്കത്തില്ലേ
അതെങ്ങനെയാ
യല്ലോ നമ്മള് തേങ്ങയും കുറച്ച് നല്ല ജീരകവും കുറച്ച് വെളുത്തുള്ളിയും കൂടിയിട്ട് മഞ്ഞൾപ്പൊടിയിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചിട്ട് അതിനകത്തോട്ട് മോരില്ലേ നമ്മുടെ പുളിയുള്ള മോര് അതൊഴിച്ചിട്ട് ചൂടാക്കണം തിളപ്പിക്കരുത് തിള വരരുത് തിളക്കുന്നതിന് മുമ്പ് നല്ലപോലെ ചൂടാക്കി ഇള ക്കി കളക്കി ചൂടാക്കിയിട്ട് മാറ്റിവെച്ച ശേഷം കുറച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് ഉള്ളിയിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കുറച്ച് വറ്റൽ മുളക ഇട്ട് അതിലേക്ക് താളിച്ചു കൊടുക്കുക
അങ്ങനാ ഞ ഇന്നവരാക്കിട്ടില്ലേ ഇല്ല ഞാൻ പക്ഷെ മോര് മോര് മോര് നമ്മൾ തൈര് എന്നാ പറയാ
അപ്പ അത് പച്ച ഇങ്ങനെ വെള്ളയായിട്ടാണോ എവിടെ എടുക്കാറുള്ളത്
അതെ തൈരും മോരും വേർത്തന്നെ കിട്ടുവല്ല
ഓ ഓ അത് മനസ്സിലായി അല്ല ഞാൻ ചോദിക്കുന്നത് ഈ യെല്ലോ കറി വെച്ചിട്ടില്ലന്ന് ചോദിക്കുക പുളിശ്ശേരി
യെല്ലോ കളറ് ഞാൻ വെക്കലില്ലേ ഞാൻ പച്ചടി അങ്ങനത്തെല്ല ആക്കുന്നല്ലാണ്ട് ഇത് പറയും കൊറേ ആള് പറയുന്ന കേ യെല്ലോ കളറ് അന്റെ ഉമ്മാ വക്കല്ലുണ്ട് ശ
ആണല്ലേ ആ
ആഹ വേറെ കുട്ടികളെല്ലാം എത്രയാ അല്ല കുട്ടികളെല്ലാം സ്കൂളിൽ പോയിട്ടുണ്ടാവും
ആഹ് മ രണ്ടു പേരും പോയി
ആഹ്
ഇവിടെ ആൾക്ക് ഏരിവ് ഇഷ്ടം ഹസ്ബൻഡ് ഇവിടെ നാട്ടിലല്ല പുറത്താ
അതെയ
ഉം
എരുഷ്ട്ട
ഇ ഇഷ്ടമല്ല അപ്പം അവർക്ക്ങ്ങനെ മുളകൊക്കെ ഇട്ട് കറി വെച്ച് കഴിഞ്ഞാൽ അവർ കഴി ഭയങ്കര പാട അപ്പം ഈ ഈ മൂരിൻ്റെ ഈ പുളിശ്ശേരികൾ ഉണ്ടെങ്കിൽ ബാലൻസ് ആയി പോക അല്ല എരിവ്റിയല്ല അതിന് വേണ്ടിട്ട് വെക്കുന്നേ ഞാൻ
ആഹ്
അവിടെ എന്താക്കി ഉച്ചയ്ക്ക്
ഞാൻ പപ്പായ കറിയാ വെച്ചന് പപ്പക്കായി നിങ്ങള് എന്താ ഭാശ
ഞങ്ങൾ ഇവിടെക്ക പപ്പായ എന്ന് പറയും പിന്നെ കപ്പയ്ക്ക പപ്പരയ്ക്ക അങ്ങനെയൊക്കെ പറയും
കപ്പക്ക നമ്മൾ കിയങ്ങിനാ പറയാ
ആഹ്
അത് കറി വെച്ചന് പിന്നെ മുട്ട വറച്ചതാ ഇഷ്ടപൊരിച്ചത്
മീൻ കിട്ടീലേ
ഏ മഴയായ കൊണ്ട് ആരും വന്നിട്ടില്ല പിന്നെ പോയി വാങ്ങുന്ന പ പരിപാടി ഇല്ല വന്നാല് വാങ്ങുന്ന അല്ലാണ്ട് പോയിട്ട് വാങ്ങൂല
അ ദൂരെയാണോ മാർക്കറ്റ് ഒക്കെ ഫിഷ് മാർക്കറ്റ് ഒക്കെ ആണല്ലേ
ഉം കുട്ടികൾക്കല്ലാം വാണ്ടു
ദൂരെ ആണോ ഫിഷ് മാർക്കറ്റ്
കൊറച്ച് ദൂര പക്ഷെ അങ്ങനെ ഞാൻ പോവാവാറില്ല എവിടെയും ഭർത്താവ് കൊണ്ട് തന്നാല് വെക്കൂ
ഈ ഉണക്കമീനൊന്നും വാങ്ങാ അങ്ങനെ വാങ്ങാറില്ല
അതിലും വാങ്ങലണ്ട് അത് ഞാൻ ഇന്നലൊ വർ ഭത്താവോട് പറഞ്ഞിട്ടുണ്ട് വരുമ്പോം കൊണ്ട വരണന്ന് കാരണം സാമ്പാറിന് നല്ലത് അതല്ലേ ഉണക്ക് മീന് ഒണക്ക് തരണ്ടിന്ന് പറയുന്നേ ആ വാശന്നെയ നിങ്ങളെതും ഉണക്ക് തരണ്ടി
അല്ല ഉണക്ക മീൻ എന്ന് പറയും ഉണക്കിയ മീൻ ഇല്ലാ ഫുള്ള മീൻ ഉണക്കിയതിന് ആണല്ലേ ഇവിടെ എ എന്ത് മീൻ ഉണക്കിയാലും ഉണക്കല് ഉണക്കമീൻ ഉണക്ക ചൂടാ അല്ലെങ്കിൽ ഉണക്ക ഉണക്കി അയില്ല അങ്ങനെ
ആഹ് മാസ് മാസനും വെക്കല ഇണ്ടാ മാസ്
അതെന്താ
അത് മാസ് എന്ന് പറഞ്ഞാല് ഞാനും ആദ്യമായിട്ടിടാ ഇത്ല്ലേ നമ്മളെ കേദലില്ലേ
കാബേജാ
ചോ മീൻന്ന് പറയുന്ന ഒരു മീൻണ്ട് അത് ഉണക്കിയത്
കാരല് ഓ അറിയാം
ആ കരന എന്തോ പറു ആയിൻ പലോപേര്ന്ന് അത് ഉണക്കിയത് അങ്ങ് കറി വെച്ചാ നല്ല ടേസ്റ്റാ
ഒരു ഒരു ഷേപ്പിലിരിക്കുന്ന മീൻ
ആ അയക്കൂറ പോലത്തത്
ഓ ആയിക്കൂറ പോലെത്തെ
ആഹ അയക്കൂറ പോലെ ചോര പോലത്തെ ഒരു മീൻ ചോര മീനന്ന് പറയും
ചൂരയാണോ
ആഹ് ചൂരയാ തോന്നുന്നു ഒരിടത്ത് ഒരു ഭാഷന്നാണ് അതിന്റെ ഉണക്കി ട്ടുള്ളത് അയിനെ ഉണങ്ങിക്കയിഞ്ഞ മാസ് എന്നാ ഇവൽ പറയ അത് ഞാൻ അധികം വാങ്ങലുണ്ട്
അത് കറി വെക്കുവേ എന്നിട്ട്
ആ കറിയും വെക്കൂ അത് ഓരോ നാട്ടിലുള്ള ആൾക്കാര് എങ്ങനെ വാ അനക്ക് ഓര് ഫുഡിന്റെ പറഞന്ന് കയിഞാല് അതുപോലെ നോക്കിട്ട് ഞാൻ വെക്കും വാങ്ങീട്ട്
അതെ അത് തേങ്ങ അരച്ചിട്ടാണോ കറി വെക്കുന്ന തേങ്ങ അരച്ചിട്ടാണോ കറി വക്കുന്നത്
തേങ്ങ അരച്ചിട്ടേ വെക്കാൻ പറ്റോ
ആണല്ലേ ഇവിടെ ചൂരമീനൊക്കെ നമുക്ക് കിട്ടും എനിക്ക ഇഷ്ട കറി വെ ക്കാൻ മുളക ഇട്ട് കറി
അത് പൊരിച്ചാലും നല്ല അഹ് അത് ഫഷേ ഇത് ഉണങ്ങാത്തതെങ്കില് മുളക് ഇട്ടാലും രസം തന്നെയാണ് കറി വെച്ച തേങ്ങ അരച്ചാല് പൊരിച്ചാ അയിലും നല്ല ടേസ്റ്റ് അല്ലേ
ആഹ് നല്ല വിലയുള്ള മീനല്ലേ ഞങ്ങള് ഇടയ്ക്കിടക്കൊക്കാണ് വാങ്ങാറുള്ളത്
ഉം അത അവിടെ വിലയിരിക്കും ഇവിടെ വില കുറവാണ് അതിന്
ആണോ?
മത്തിക്ക് മത്തിനെ കാട്ടിലും വില കുറവ് ഇത്തിനാണ്.
ചൂരക്കോ?
ആഹ്.
ആണോ? ഇവിടെയൊക്കെ അത്യാവശ്യം വില കിലോക്കൊരു ഓരോ സീസണനുസരിച്ചാ വെല കിലോക്ക്. ന്നാനൂറ് അങ്ങനെയൊക്കെയാ.
ആഹ്.
ം അപ്പം ഉച്ചക്ക് എന്താക്കിയാ അവിടെ അല്ല പിന്നെ വൈകീട്ടത്തേക്കെന്താ? ചോറ് തന്നെയാണോ കഴിക്കുന്നത് രാത്രിത്തേക്കും?
ത്തേക്ക് ചപ്പാത്തി ഭർത്താവിന് ചപ്പാത്തിയാക്കും അല്ലെ ദോശ വെക്കും. അത് വേർതന്നെ മുട്ടക്കറിയാ എന്തെങ്കും ആവും. ഞാദീകവും.. പോലീസ്റ്റേഷന്റെ അടുത്ത്ന്ന് ആട്ത്തെ വാങ്ങലാന്ന്.. അല്ലെങ്കി ഓരക്ക ഉണ്ടാക്കൂം ം ജയിൽ ചപ്പ പ്പാത്തി ആഹ്
ആഹ്.
അത് വാങ്ങൂ അല്ലെങ്കിൽ വേറെ ഒര്ക്ക്ണ്ടാക്കൂം അല്ലെ പത്തല് അല്ലെ ദോശ.. ശ അങ്ങനെന്തെങ്കിലും രാത്രിത്തേക്ക് വർത്തന ആക്കണം. ചോറ് കുട്യോൾക്ക് കഞ്ഞി കൊടുക്കും അല്ലെങ്കിൽ ചോറ് കൊടുക്കും അല്ലെങ്കി എന്തെങ്കി ആയി കൊടുക്കും ഞാൻ മന്ത്യാക്കാന്ന് വിചാരിച്ചു പിന്നെ ആ കോഴി കിട്ടീട്ടില്ല.
കിട്ടീല്ല ആ ആഹ് ആഹ് മന്തി ഒക്കെ വെക്കോ? ഞാൻ എന്നും വെക്കണോന്ന് വിചാരിക്കും. ആഹ് ഞാൻ വിചാരിക്ക
കൊറേ കൊഴപ്പാക്കീന് മന്തി വെക്കണൊന്ന് കോഴി വാണ്ടേ കോഴില്ലാണ്ട് മന്ത്യാവൂലാല.
അവിടെ അടുത്തൊരു കടേയൊള്ളൂ ചിക്കൻ കിട്ടുന്ന്?
അല്ല പിന്നെ പറഞ്ഞൈന ഇങ്ങ് കൊണ്ട് തരൂം പിന്നെ ഇന്ന് സമീല്ല. അതിന നിന്നാ പിന്നെ ഇതൊന്നും നടക്കൂലാലോ. അതോണ്ടന്നെ.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
വേറെ വൈകുന്നേരത്തേക്ക് ചായക്ക എന്തെങ്കും ആക്കോ?
ഇവിടെ ഇവിടെ ഞങ്ങളാരും ചായ കുടിക്കാറില്ല ഞാനും കുടിക്കാറില്ല മക്കളും കുടിക്കാറില്ല ഹസ്ബൻഡ് നാട്ടിൽ വരുമ്പം ഹസ്ബൻഡ് മാത്രെ കുടിക്കാറുള്ളൂ അതുകൊണ്ട് ഞാനങ്ങനെ വാങ്ങാറില്ല പിന്നെ എപ്പോഴെങ്കിലും ഞാൻ പുറത്ത്ന്ന് സ്നാക്സെന്തെങ്കിലും പരിപ്പുവട, ഉഴന്നുവട, പഴം..... ലൊക്കെ വാങ്ങീട്ട് ഇടക്കിടക്ക് പിള്ളേർക്ക് കൊടുക്കും. ആക്കാൻറിയാം.. ഉണ്ടാക്കനറിയാം പക്ഷെ ഞാനിപ്പം നമ്മുടെ വെളിച്ചെണ്ണക്കെ നമുക്ക് ഇവിടെങ്ങും തേങ്ങെയൊന്നും അതികം കിട്ടാറില്ല ആട്ടിയ വെിച്ചണ്ണൊന്നും ഇല്ല നമ്മളെല്ലാം കടയിന്ന് വാങ്ങും. വളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയായോണ്ട് ഞാനങ്ങനെ
കള് കഴിയുന്നതും പുറത്തുനിന്ന് വാങ്ങതെ വീട്ടിന്ന് തന്നെ ഉണ്ടാക്കുന്നതാ നല്ലേ.
ആഹ് ന്നാ സത്യത്തിലതാണ് നല്ലത്.
ന്നെ ചുട്ടോണ്ട്ക്കുന്നെയാണ്.
ആഹ് സത്യാണ് പക്ഷെ പിന്നെ നമ്മളിവിടെ എന്നും അങ്ങനെ കഴിക്കാറില്ല സ്ന വൈകിട്ട് ഞാൻ മക്കയ്ക്ക് മുട്ട പൊരിച്ച് കൊടുക്കും അല്ലെങ്കൽ പാലുണ്ടാക്കി കൊടുക്കും.
ത
ആഹ് ഇവിടെ മാഗി ഇഷ്ടാ സ്കൂളിലൊക്കെ കൊണ്ടു പോകൻ ഇഷ്ട ആഹ് ശരിയങ്കില..
ആ ശരി
വിളിക്കാം